ഹലോ
എന്തൊക്കെവിശേഷങ്ങൾ?
നല്ല വിശേഷംഎന്താ അവിട്തേ വിശേഷം?
സുഖാണ് കൊഴപ്പൊന്നുല്ല.
ഹേഹ് കെടക്കാനായില്ലേ?
കെടക്കെട്ടേ ഒറങ്ങട്ടേച്ചിട്ട്ങ്ങനെ നിക്കെന്നു ഉച്ചക്കല്ലൊരു ഒറക്കം ഒർങ്ങീക്ക്ണ്.
ആഹ് ഉച്ചക്ക്ഒർങ്ങിയാപിന്നെ രാത്രി ഒർങ്ങല്കണക്കാ. ഹ ഹ
ആദ്യയിട്ടാണ് ഇത്രനേരം വരൊക്കെ ഇരിക്ക്ണത്. ആദിക്കൊക്കെ ഇണ്ടായിരുന്നു ഞങ്ങളീ ഷെയ്ർചാറ്റ് ഗ്രൂപ്പിലൊക്കെ ഇണ്ടായിരുന്നന്നൊക്കെ.
ഏഹ്
ഞങ്ങളങ്ങനെ ഫ്രണ്ട്സാളപ്പോ ഇരുന്നീന്നു പിന്നതൊക്കെ ഒഴിവാക്കി. പിന്നേ രാവിലെആകുമ്പോ ഞമ്മക്ക് ഒർക്കങ്ങട്ട് വന്ന് ഇതാവും.
ഉം അതാണ് രാത്രിഅമ്മള് നേരംവൈകി ഉറങ്ങിയാൽ രാവിലെ അമ്മക്ക് എണീക്കാന് ഭയങ്കരബുദ്ധിമുട്ടയ്ക്കാരിം.
കുട്ടിയാക്ക് മദ്രസും ഉസ്കൂളും ഒക്കെ ഇള്ളതല്ലേ മദ്രസ്ര രാവിലെ ഇള്ളെ കാരണേ
ഉം അപ്പൊ ന്നാർത്തെ എണീക്കും വാണംലേ.
ആഹ് ന്നാർത്തെ എണീക്കുംവാണം എത്രമക്കളുണ്ട്?
രണ്ട്.
ആഹ്.
ന്നട്ട് ഇക് മയണ്ടോപ്പവുടെ?
ഇല്ലേയ് ഇന്നും മഴയില്ല്യാ ഇന്ന്മഴ പെയ്തിട്ടില്ല. ഇന്നെലിമിഞ്ഞാന്നൊക്കെ ഇന്നെലിമിഞ്ഞാന്നൊക്കെ മയെന്നെആർന്നു.
ആഹ് ഇന്നലെ റെഡ്അലേർട്ട്. ട്ട്ന്നൊക്കെ പറഞ്ഞീനിം അപ്പൊപിന്നെ അതെയ്ക്കാരിം ഇന്ന് മഴപെയ്യാഞ്ഞു.
എന്താഞമ്മക്ക് വള്ളംണ്ട് പർഞ്ഞിട്ട്കാര്യല്ല്യാ ചേലോൽക്കൊന്നും വള്ളല്ലായിട്ട് എടങ്ങേറായിട്ടേയ്.
ഉം എത്രങ്ങാനും ആൾക്കാര് അങ്ങനെ ബുദ്ധിമുട്ടിയാണ്ട് നിക്ക്ണ്ട്. ഇപ്രാവിശ്യം ശെരിക്ക് മഴപെയ്യാന്നട്
അഹ് ശെരിയാണ്. ഇങ്ങക്ക്എന്താ കെണറ് എങ്ങനെണ്?
കൊയൽ കെണറാണ്.
ആഹ്
വള്ളംഇബടിം പൊതുവേകമ്മിയാണ്
വയൽലും കൊറവാണ്.
ആഹ് കൊയല്ലുംകമ്മിയാണ് ഇപ്പയ്ന് ഞമ്മളെഅവ്ടേ ക്കെഅടുത്തടുത്ത് കൊയൽ കുത്തിയാല് ആഹ് വള്ളം അയിൽന്ന് ഇങ്ങനെ വലിഞ് വലിഞ് പോവോലോ
ആഹ്
അതോണ്ട് അവുടെ അവുടെ കെണറക്കാരിംലേ
അല്ലേയ് ഇവടിം അയെന്നെണ് കൊയലെണ്.
ഏഹ് ന്നല്ലെ വള്ളന്നിട്ട് ചെലെ കൊയൽ വെള്ളത്തിന് ഒര് ഇര്മ്പിന്റെ അംഷക്കെ ഇണ്ടാവല്ലോ
ഇത് വള്ളം കൊഴപ്പൊന്നുല്ല പക്ഷെ അടിക്കുമ്പോ ഒരു പിന്നെ ഒരു
സ്മെല്ല ഏ ചെലോലത് ഞങ്ങള ഇവിടെ താഴത്തത്തൊക്കെ എന്താലെ ഇപ്പൊ മറ്റേ എന്താ ചറ്ററോ വെള്ള നന്നാവാൻ വേണ്ടീട്ട് വെച്ചക്കാണ്
ഇവിടെ വെക്കണം അയിന് നല്ല കിട്ടുകെ പത്തിര തെട്ടായ ഉറുപ്പിയൊക്കെ വാങ്ങണം
ആഹ് നല്ല പൈസയാണ് അഹ്
പിന്നെ കുടിക്കണടുത്ത് മാത്രം വെക്കു ന്നാലും ആകും പന്ത്രണ്ടായിരം വെക്കുമ്പോ എല്ലോടത്തും കൂടും വെക്കണ നല്ലത് അത് ഇവിടെ എടുത്ത വീട്ടന്ന് വള്ളം കൊണ്ടു
നമ്മള് വീടൊക്കെ ഏ നമ്മള് ഈ കൊൽക്കണറായല്ല പ്രശ്നം നമ്മള് വീടും നമ്മളെ വാഷ് ബൈസൊക്കെ എരപ്പാവേ
ഇൻ്റെ വാഷിംഗ് മെഷീനിന്റെ ഉള്ളിലൊക്കെ കളർ മാറും മറ്റം വരു കൊടുത്തിക്കുന്നു സീഡ് കൂടൊക്കെ
ആഹ് ഒരു മഞ്ഞ കളറേക്കാരം
അപ്പോള് കേള് കിണറുള്ള ആളതാണെങ്കി നമ്മള ബാത്റൂമ്ക്ക് കയറി എന്തോ ഒരു നിറു വൃത്തിയ കാലോ ആഹ് കുളി ആഹ് വെള്ളം വള്ളം കൊണ്ട് കുളിക്കാൻ തന്നെ ഒരു സുഖമാണ് കെണറ്റത്തെ വെള്ളം കൊണ്ട്
അതന്നെ അപ്പ പിന്നെ പൊതുവെ എല്ലാ വീട്ടിലും കോയൽക്കിണർ തന്നെയാണ്
അതെ
കിണറില്ല പേരാ പണ്ടില്ല പേരള്ള ഇന് കിണർ ഇപ്പ കിണറിൽ കിണർത്തിയാലും വെള്ളം കാണില്ലേ
അത് ശരിയാണ് പിന്നെ അങ്ങനെ ചെറിയ കുറച്ച് കൊറച്ച് സ്ഥലങ്ങളള്ളഓരോന്നും കിണറ സ്ഥല സൗകര്യൽ ജാത്തകർക്കൊ പോയാലും ചിലവർക്കള്ളത് ഉള്ളോടത്ത് കിട്ടായിട്ട് ഞങ്ങൾക്കൊക്കെ കലമതില്ല കിട്ടിയിട്ടോന്ന് ഉം ഞങ്ങള് കൊലടക്ക് പിന്നെ അവപ്പള് ബേജാറായിരിക്കുന്നു കാരണം എന്താ വെച്ചാല് എത്ര ഇരുന്നൂറ് അടി അടിച്ചിട്ട് തുള്ളി കണ്ടല്ല നമ്മള് പൈസ പോലടി ച്ചിലെല്ല പൈസ കൊടുക്കണ്ട്
ഏ എന്തോരം പൈസയാണ് കോയൽ അടിക്കാന്
അപ്പൊ പയ്യ പിന്നെ ഒരുര് ഉം പിന്നെ അവ നീർച്ചായം തന്നെ നീർച്ചാക്കിന്നോ
ആഹ്
ഞങ്ങളൊരു റൂമില് ഒരു റൂമില് നല്ല വള്ളുണ്ട് കാരണം ആരപ്പോ റൂമിലൊക്കെ കോല അടിച്ചണു
അതന്നെ
അല്ല ചിലവർക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ വരുന്നവർക്ക് അടുക്കളയിലൊക്കെ അടിക്കണവര് എത്ര ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ കണ്ടക്കണ് ഞാൻ ഇതിലൊക്കെ കണ്ട്ക്ക ചെയ്തു ഇതിലൊക്കെ കണ്ട്ക്ക്ണു. പിന്നെ, ചെലോല് ഉം അയിന്റെ വീഡിയോക്കെ കണ്ട് ചേലോല സ്ഥാന അടുക്കളേല്. അങ്ങനെ ഓരോ സ്ഥാനത്തിന്റത് ഇപ്പ ഞങ്ങൾത് റൂമില് അല്ലണ്ട്
അപ്പ റൂമൊക്കെ കുത്തി പൊളിച്ചാണ്ട് കൊയലുത്തെ
ത ആഹ് അവിടെ കൊയലെച്ചാല് ആഹ് അവിടെ പിന്നെ ഒരു റൗണ്ടല്ല ഇണ്ടാവുള്ളൂ. പിന്നെ സാധനങ്ങള് അയിന്റെ ഉള്ള് കൊണ്ടയക്കണം ഓല സാധനങ്ങള്. പിന്നെ അയിന്റെ ഉള്ളിലങ്ങനെ അടിച്ച്ന്നെ പിന്നെ അയ് നമ്മള്ങ്ങനെ അത് പിന്നെ അങ്ങനെട് മൂടിക്കാണ്ട് പൈപ്പ്ട്ട് മൂടികാണ്ട് അടീൽ കൂടി ഒന്നാണ്ട് കൊട്ക്ക്.
ആഹ് സംഭവൊക്കെ ശെരിയാ പഷെ ഇപ്പ നമ്മള് എന്താ മറ്റീലാറെ ബുദ്ധിമുട്ടാണ്ല്ലേ
ഇപ്പൊ ഞങ്ങളൊരു ഹോസ്പിറ്റൽല് ഇന്നാള് പോയപ്പോ അവിടെ വെള്ളം ഇപ്പോ ആരോട ചോയിച്ചപ്പ പറഞ്ഞു അതൊക്കെ ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും അടിയിലാണ് അയിന്റെ കെണറ്. ആക്ക് ആപ്പ് ആ കിണറിന്റെ മേല് കൂടി അത്ര ഇതായിക്ക്ണ്. പിന്നെ എങ്ങനെ ഇപ്പ ഈ മോട്ടറ് കേടന്നാലോ ഇപ്പ നേരാക്ക്ണെന്നാവോ?
ആ അതന്നെ അയിനൊക്കെ നല്ലോണം പൈസ വെര്യ്ക്കാരം.
പൈസിം ഇണ്ടാവും പിന്നെ അയിനെന്തേലും ഓൽക്കെറങ്ങാനോ നോക്കാനോ സജ്ജീകരണം കൊട്ത്ത് ക്ക്ണൊന്നാവോ?
ഉം അങ്ങനെക്കാരല്ല അല്ലാതപ്പോ ഇത് കാലാകാലം കേടരാതിം നിക്കൂലല്ലോ എപ്പളും കേടരുല്ലോ ഞങ്ങൾതന്നെ ഇപ്പം എത്രെട്ടം മാറ്റി. ആഹ് എന്തോരം പൈസായിന് മാറ്റാന്.
അതെന്താ അറിയോ? എത്രോ കൊല്ലം കഴിഞ്ഞാൽ പൈപ്പതു പിന്നെ പൊട്ടിയതാവുമ്പോ നമ്മള് പിന്നിം പിന്നിം പൊ ട്ടിയത് വെക്കുമ്പള് കൊർച്ചൊക്കെ പോവും. പിന്നെ അതങ്ങനെ പൊട്ടി പൊട്ടി പോവുംന്നർഞ്ഞ്.
ആ രണ്ടട്ടങ്ങള് അഹ് നന്നാക്കിയാണ്ടന്നെ വെച്ചു. ഇപ്പൊ അഹ് രണ്ടാമത് ഇപ്പ മാറ്റി പുതിയത് വെച്ച്.
ആര കേറ്റല് കെ കൊയൽ കെൻറ്റ്ന്ന്?
പണിക്കാര വിൾച്ചലാണേ.
ഞങ്ങളോടെ അന്ന് ഇതായിട്ട് ഞങ്ങള് ഇന്റെ വീട്ടിലായിന്ന അന്ന് ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ കൊളേസ് വിര്ന്ന് വന്നതാ. അതോണ്ട് ഒരാൾക്ക് മാത്രം കൂലിയൊ ട്ത്താതി. ഞങ്ങളൊക്കെ വലിച്ചാനും അർക്കാനും ഒക്ക കൂടി കൊട്
എന്തോരം കനാണത്.
പിന്നെ
അപ്പൊ ഞമ്മളെ കൊണ്ടൊന്നും കയ്യൂലർഞ്ഞാണ്ട് പണിക്കാരപ്പം തന്നെ രണ്ടാള് വിളി ച്ചാണ്ട് ഓൽക്കും കൂലിയാണ്. ഓൽക്ക് വലിച്ചാനൊക്കെ എന്തോരം പൈസെ.
ഞങ്ങള് ഒരാള് കയറ്മ വൽച്ചു. പണിക്കാരന് ഇങ്ങനെ കൊ ഇങ്ങനെ പിന്നെ ഓരോരുത്തര് അങ്ങനെ അങ്ങനായിറ്റ് പൈക്ക് ഈ മൂട്ട്ണ്ട് വൽച്ച് കിട്ടാനാ പണി. പിന്നെ അറക്കാനേ വല്ല്യ കൊഴപ്പെല്ല.
അയിന് വലിച്ചു കയറ്റാനാണ് പണി അഹ് നല്ല കനല്ലേ.
ആഹ്
അറക്കാം പിന്നെ അത് കനം കൊണ്ട് നമ്മള് ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ല ഇങ്ങനെ അറക്കി കൊട്ത്താ മതി.
അഹ് ശെരിയ
ആ കെണറാവുമ്പ അതൊന്നു അറിയണ്ട. ആ മോട്ടോന്തെങ്കി കേടെന്ന്ണെങ്കിൽ അത് മാത്രം വലിച്ചാണ്ട് അഹ് ശെ രിയാക്കിയ മതി കെണർന് അവിടെ സ്ഥാനം കണ്ടീല്ലേനി.
കെണറ്ന്ന് കളിച്ചിട്ടും ഇവിടെ സൗകര്യം കൊറവാ. പിന്നെ അങ്ങളെ മുറ്റത്താണ് ഈ കൊയലിന്റെ ഇത്. ഇത് വന്ന്ക്ക്ണ്. ഇത് ഞങ്ങക്ക് ഞങ്ങൾത് കട്ട കൊർച്ച് പതിച്ച്ക്ക്ണ് മുറ്റത്ത് അപ്പ ആ ഭാഗം തന്നെ കട്ടട്ത്ത പോ എന്തോ പോലെ തോന്നും എല്ലാരും ചോദിച്ചത് കക്കൂസിന്റെ സ്ലേവ ആണോ ക കാരണം അതങ്ങനെ ആയിട്ട് പിന്നെ ഞങ്ങള് സ്ലേവ് ഇട്ട് മൂടിയിരിക്കാണ്
ഏ അപ്പൊ മുമ്പിൽ തന്നെയാണോ
മുമ്പില് ആ മുമ്പിലാണ് മുമ്പില ആയാലും അങ്ങനെ വെച്ചിട്ടാ പിന്നെ ഓ അത് നമ്മൾ അതിന്റെ ഉള്ളിൽക്ക് ഇതാക്കി കാണ്ട് പിന്നെ നമ്മൾ ഈ സ്ലാബ് ഇട്ട് കാണ്ട് ഇതാക്കി ക്കെ എന്നാ പൈപ്പിനൊന്നും കേട് വരൂല റി റി റിങ്ങ ആക്കിക്കാണ് അതിന്റെ ഉള്ളില്
ഇപ്പത്തെ ഓരോ കണ്ടുപിടുത്തങ്ങളെ
നമ്മള ഈ പിന്നെ വേസ്റ്റിനും ഇതിനൊക്കെ വെള്ളം പോവാനൊക്കെ നമ്മൾ ഒക്കെ റിങ് എറ ലെ അങ്ങൻത്തെ റിങ്ങ് ആ റിങ്ങും ഒരു ഒരു റിങ്ങും അതിനുള്ള മൂടിയാണ് അപ്പൊ നമ്മളീ ഈ കോയലിന്റെ പൈപ്പിന്റെ അവിടെ ആ റിംഗ് ആട്ട് എറക്കി കൊടുക്കാ പിന്നെ ആ ഒരു ഓട്ടന്റെ ഉള്ളിൽ കൂടെ അതിന്റെ എയറു പോവാൻ ള്ള പൈപ്പ് അങ്ങാണ് കൊടുത്ത് ല്ലേ പിന്നെ ആണ് മൂടിയച്ചാതി പക്ഷെ അയിന്റെറെ ഉള്ളിക്ക് മണ്ണോ അതോ ഒന്നും ചാടുല്യ പിന്നെ നമുക്ക് ഇതൊക്കെന്നിൽ ആഹ് ആഹ് അതന്നെ ഇപ്പ തട്ട് തടോട്ട് ഇല്ലേനും പണ്ട പണ്ടൊ ഒക്കന്ന് പറഞ്ഞാല് നമ്മൾ മുറ്റത്ത് ഉയരത്തിലേക്കാറ് അപ്പ നമുക്ക് തടവേക്കാറ്ത് നമുക്ക് ഒരു ശല്യവും ഉണ്ടാവില്ലാലും
കുട്ട്യാളിം പേടിയാണ് പണ്ടില്ലലൊക്കെ പറയല്ലോ കുട്ടികളെ അതിനുള്ളിൽ പോയി പാളിയൊക്കുംന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ആയോണ്ട് പിന്നെ നമ്മക്ക് പേടി
അത് ശരിയാണ് ഓരോ പണിക്കാര ഓരോ കണ്ട പുടുത്താണ്
ആഹ് ഓരോ ദിവസം ഓരോരോ കണ്ട് പുടുത്തല്ലേ
അപ്പൊ ഞങ്ങ ബാത്റൂമിന്റെ പൈപ്പിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഒറ്റി പോവും സ്റ്റീലിന്റെണ ഒരു ശബ്ദം അങ്ങനെ ഉണ്ടായി എന്നിട്ട് പണി കാരനോട് വിളിച്ചിട്ട് ഇന്റെ മാപ്പള പറഞ്ഞു ഒന്ന് പുതിയത് കൊണ്ട്രണ്ടൂ
ഉം
പ്ലാസ്റ്റി ഇനി സ്റ്റീൽ വേണ്ട പ്ലാസ്റ്റിക്ക് മതിയ ഞാൻ പറഞ്ഞു ഈ സ്റ്റീലാ ആകുമ്പോ ഇങ്ങനെ അടിയാണ് ഇങ്ങനെ വ കൊയലി തമ്മ നിങ്ങള് പ്ലാസ്റ്റിക്ക് കൊടുന്നാൽ മതിയ പക്ഷെ പ്ലാസ്റ്റി ആക്പ പോലക്ക ഒരുജായി തോന്നുന്നുണ്ട് സ്റ്റീലിന്റെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ആ ചങ്ങ പൈപ്പ് മാറ്റണംന്ന് വിചാരിച്ച പൈപ്പ് മാറ്റ്പന്ന് എറ്റ്പത് മുന്നൂറുപ്യ ഒക്കെ വരും നല്ല കിട്ടണെങ്കിൽ ഓന അയിന്റെ ആ അങ്ങോട്ടും ഇങ്ങട്ടും തിരിച്ച് അയിന്റെ ഒരു മോട്ടർ ചെറിയ സാധന കൊണ്ടോന്ന്‌ട്ട് അത് വെച്ചോക്ക്സാ ശരിയായി അപ്പോ വരെ അതിന് ആകെ പ്യ ഉള്ളൂ അത്രേ അത് അറിനോൽ കാവുമ്പൊ പി
അത്ര ഉള്ളൂ അറിനോൽക്ക് അത്ര മതി നമ്മ ഇത് മൊത്തത്തിന് കേടന്ന് വിചാരിച്ച മൊത്തം മാറ്റാന്ന് വിചാരിച്ചു
പ്ലാസ്റ്റിക്കിന്റെ പൈപ്പും കൊടുന്നീന്നു അപ്പൊ പിന്നെ അങ്ങെ
ഉം ചൊറുക്കുണ്ടാവൂലാ കാണാന്
ആ അതാണ് ഓല അറിയുന്ന രസം ഉണ്ടാവ ഇച്ചാണങ്കി സ്‌പീട്‌ല് വെള്ളം കിട്ടുമാണം
ആഹ് എല്ലാർക്കും അങ്ങ ഇത് ഇങ്ങനെ ഈ സ്റ്റീലിന്റെ പൈപ്പിൽ ഇവിടെ അങ്ങനെ തന്നെയാണ് മെല്ലെ തുള്ളി തുള്ളി തുള്ളി
അതെ അത് കോയയില്ത്തെ ഇത് ങ്ങട്ട് അടഞ്ഞ് ഇതാവുമ്പോഴാണ് അതേ
ആഹ്
അതാണ്
അപ്പൊ പിന്നെ അതിനനുസരിച്ചേ വെള്ള അയില്‌ വരുള്ളൂ
ആഹ്
ഉം ഇന്നാ വേറെന്താ ആഹ പിടാ കഴിച്ചു
ആഹ്എന്നാ ശരി
ആഹ് എന്നാ ശരി നമുക്ക് നാളെ വിളിക്കാം
ആ ആയിക്കോട്ടോ ഓക്കെ